എന്താ നല്ലേ അങ്ങനെ പോണ് കൊഴപ്പൊന്നൂല്ല.
പണിക്കാര്ണ്ടോ?
പണിക്കാര് വെ വെരും പറിണ്‌ പേയിന്റടിക്കാര്
ഉം വന്നീലേ.
തെ ഓല് വന്നീല്ല. ഓര് വെരും ഏഴര ഒക്കെ ആവുമ്പോത്തി നൊക്കെ വരും ചെലപ്പോ അങ്ങനെ വരല്ണ്ട്.
ഉം ആഹ് പെട്ടതായല്ലോ.
ഏ ആഹ് ഓല് വെറെസ്ഥലത്ത് പണിയിലാണ് ഓരെ ഓരോ സാധനം ഒ കൊണ്ടുവന്നിട്ടാണ് അവിടെണ് ഓന്റെ പണിസാധനങ്ങളൊക്കെ അവിടെണ് എകിം മ്മ അങ്ങത്തെ സാധനങ്ങളൊക്കെ ഉണ്ടവുലേ കയര്ന്ന് ആഹ് തൊക്കെ ഒരാ ഔടെ വേറെ പണിട്ക്നോട്ത
ഇങ്ങളെ അവടെ ഇങ്ങനെ പണിക്കാരെകിട്ടാണ്ടോ
ഞങ്ങളടെ പണിക്കാര് കിട്ടാ ഞെരിക്കാണ് ഇപ്പ ഈ റബിലവ്വൽ ആവുമ്പലേയ് ഒക്കെ തെരക്കാണേയ് പണിക്ക് കുടിർകല് ഇള്ളോർ ഒക്കെ ഇണ്ടാവല്ലോ അങ്ങത്തെ പണീലിണ്ടായിറ്റേ തെരക്കാണ് കിട്ടാനൊക്കെ ഉണ്ട് പക്ഷെ ഞ്ഞി അന്വേഷിച്ച ഒക്കെ അറിയ കഴിഞ്ഞതെങ്കിൽ പോരാലോ
നിങ്ങള് ഫുള്ളായിട്ട് കരാറെടുത്തേക്കേ നിം
ആഹ് ഞങ്ങള്ൾ കരാറ് കൊടുത്തതുംണ്ട് അല്ലാത്തണ്ട് കരാറ് കൊടുത്ത ഓല്‌ വളരെ പെട്ടെന്ന് ത്ത്പോവുംപണിഓൽക്ക്കൂലി ഒക്കണെങ്കിലേ ആഹപെട്ടെന്ന്നിർക്കും കൂലിആവുമ്പോഓരെകൂലിഅങ്ങനെ കണക്കാക്കിയാണ്ട് ഇന്നത്തെപണി രണ്ടീസത്തെ പണി മൂന്നീസ്ന് ആക്കിയലോർക്ക് പൈസട്ടല്ലാംമാണ്ടിയേ
ആഹ് ആഹ് ക്കാണ്ടേ
ഉം അങ്ങനെയിരിക്കും ന്നാലെ ഇബടെ കിട്ടിയ പണിക്കാരൊക്കെ നല്ല പണിക്കാരോട്ടാ അങ്ങനെ നിക്ക്ണോരോന്നു അല്ല
വിളിച്ചാരല്ലേ ഇങ്ങളത് കു കുറ്റിയൊക്കെ അടിച്ച ആരാ വീടിന് കുറ്റിയൊക്കെ അടിച്ചെ? കുറ്റിയെക്കടിച്ച് ആരാ?
കുറ്റി അടച്ചപ്പോല അടുത്തല്ല ആളന്നെട്ട പിന്നെ അസരില്ലേ ഉസ്താദ് ചെറിയ അർബി കോളേജിണ്ട് ഇവടെ ഉം ഉം പിന്നെ ആദ്യം ബെട്ത്ത ആഹ് ആഹ് ബെഡ്ത്തെ ഉമ്മെണ് കുറ്റിഅട്ച്ചത് ഫസ്റ്റ് പിന്നെ അങ്ങനെ ഉസ്താദുമാരും മറ്റോലൊ ഒക്കെ ആയിട്ട് അങ്ങനെ കുറ്റി അടിച്ച് അ
ഓരോരോരുത്തര് പിന്നെ തറകീറി തറക്കല്ല് ഇട്ടതും
ഓഹ് തരക്കര് വിട പേരകുട്ട്യാ ചെറെ കുട്ടിയേ
പേത കൊട്ട ഉ
ഉ ഓനോ ഇടാൻ പറഞ്ഞ തറക്കല്ല
പിന്നെ തറക്കല്ല്ട്ട് വെൽറ്റ്‌ വാർത്ത്
പിന്നെ വലത്ത പിന്നെപട്ത്തു തറക്ക് പട്ത്തു
പ്പം പിന്നെ വതില്കട്ടില വെച്ചിണ്ടാവുല്ലെ
റ്റ ആഹ് പിന്നെ പിന്നെ പിന്നെ അത് ഒണങ്ങി വെള്ളൊക്കെ നിർത്തി മണ്ണർച്ച് പിന്നെ അങ്ങനെ അങ്ങനെ പോയി.
കല്ലർക്കി
എല്ലാടത്തും അതോണ്ട് ഇപ്പ അടുത്ത് ണ്ടാവും പിന്നെവതിൽ കട്ടിലഒക്കെ വെച്ച് ജനലൊക്കെ വെച്ച് പടുത്ത് പിന്നെല്ലെ ഇതില്ലെ ലിന്റല്
ലിന്റൽ വാർത്തു ആ അയിന്റെ മേലക്ക് എടുത്തു പിന്നെ മോൾക്കും എട്ത്ത്ണ് ഇപ്പൊ അഒക്കെ കഴിഞ്ഞ് ഏതായാലും.
ഞൻ പെരപ്പണീന്റെ ഇൻക്ക്അറില്ലേ പിന്നെഎങ്ങെനെന്തൊക്കെഅറിയാൻ വേണ്ടിവിളിച്ചതാണ്
ഏഹ് പിന്നെഇപ്പതേപ്പിലാണ്തേപ്പ് കഴിഞ്ഞോണ്ട്ക്കണ്ട് ഇഞ്ഞി വെള്ളരി വിക്കാന് വരണം വെള്ള അടിച്ച് കാണ്ട് റബി അവല് കൂടിയിരിക്കെണം ഒക്കെ വിചാരിച്ചിണ്ട് ആവോ ഒക്കെ ആവോ അറിയില്ല
അപ്പോത്തി ഞ്ഞുല്ലേ ഒന്നര മാസം രണ്ട്മാസഒക്കെ അപ്പോത്തി തണ്കൈരം പറ
ആഹ പണിക്കാര് വരണ്ടേ വന്ന് കാണ്ട് സാധനം കിട്ടണ്ടേ
ഇപ്പം സാനം ഉം യുദ്ധം കഴിഞ്ഞാട്ട് സാധനം കിട്ടൽണ്ടോ ഇങ്ങൾക്ക്
സാധനം കിട്ടേണ്ട പെരും വെലേണ് ഇപ്പൊ? എല്ലത്തീനുംവെലകൂടിലേ ആ വെല ന്നെ ഇബട സാനം കിട്ടാണ്ട് പഷേ നല്ല പൈസേണ്
ഇങ്ങള് ജില്ല മാറീല്ലേ
ആഹ്
ഇഞ്ഞ്
ആ ശെ ഉ പിന്നെ ഇങ്ങളെ അവടൊക്കെ എങ്ങനെ ഇല്ലേ ആ മഴ ഇണ്ടോ ഇങ്ങളെ നാട്ടില്
ഉ നല്ലംഇന്ന് മയല്ല ഇന്ന്നല്ല കാലാവസ്തെണ് രാവിലെ നല്ലവെയില അവ്ടെ
ഇബടെ മഴയാണ് നല്ലൊരു മഴയന്ന് കുട്ടികളും മദർസുക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പൊ ഒറ്റന്നണെ പെയ്തുപിന്നെ
നട
വനേരം മകം വണ്ടിമ്മെ കൊണ്ടോയാക്കും
ഉ ഇവിടെ അങ്ങ് കടന്നു പോണം കുറേ രണ്ട് ഒരു രണ്ട് കിലോമീറ്ററൊക്കെ നടക്കണം കുറേ നടക്കാണ്ട്. അടുത്തില്ലൈറ്റെ ന്ന് ബദ്രസ്കള ഒക്കെ കൊറവെകാരം വദ്രസ് തും ബള്ളികളൊക്കെവല്ലാം ഇണ്ടാവൂല
ആ ഇവിടെ മദ്രസും പള്ളി ഒക്കെ അട്ത്തട്ത്താണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല സുഖാണ്
വണ്ടിയും കിട്ടാത്ത ഒരു ഏരിയാണ് നല്ലോ ബുദ്ധിമുട്ടാണ്.
ആഹ്സെരി ഉം ഉം
ഉം ഇവലെ ഇപ്പിച്ചി ആണെങ്കിൽ ഗൾഫിലു ആണ്. കൊണ്ടാക്കാനാരുല്ല
എന്നട്ട് പിന്നെ ഒറ്റക്ക് ഇങ്ങള് പോവോ ഇങ്ങള് പോവോ ഒപ്പം
ഇല്ലേ ഇവന്ന് കുട്ട്യോളൊക്കെണ്ട് കെറെ കുട്ട്യാളുണ്ട് അങ്ങനെവരി വരി ആയിങ്ങനെ പോകും കൊറേ വെള്ളത്തികളി ഒമ്പത് മണിക്ക് മദ്രസ് വിട്ട ഇവടെ പത്ത്മണിയ ആകും എത്തണങ്കി വള്ളത്തിലും അങ്ങനെ കളിച്ച അങ്ങനെ അങ്ങനെ കുട്ട്യാളല്ലേ?
ആ
കൊറച്ച് നടക്കാനുണ്ടല്ലോ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറല്ല രണ്ട് രണ്ട് കിലോമീറ്റർ
ഉം അപ്പൊ നടന്ന് വരുമ്പോത്തിന്‌ നേരം വെയ്കൂലേ?
കൊഴങ്ങും അപ്പോല് അവിടെ ഇരുന്ന് ങ്ങാണ്ട് ങ്ങനെ ഇർന്ന് സ്കൂൾക്ക് പിന്നെ ഇവിടുന്ന് വണ്ടിണ്ട് സ്കൂൾ വണ്ടിപറഞ്ഞാണ്ട് മദ്റസ്ക്കാണ് വണ്ടില്ലാത് ന്നാലും അങ്ങനെയൊന്നും വണ്ടില്ല സ്കൂൾ വണ്ടിക്ക്ന്നെ ഇതിലെ പോവുള്ളൂ. നമ്മളവിടഒക്കെണ്ടല്ലോ ഓട്ടോർഷ്യ ഇങ്ങളഅവിടെക്കെ ഓട്ടോർഷ്യ ഇണ്ടാവുക്കാരംല്ലേ വിളിച്ചു പോണ വണ്ടി മാത്രേ ഉണ്ടാവുള്ളൂ
ഏ ഇവിടെ ഞങ്ങെ ആളാക്കി പോണാൻ വേണ്ടിട്ട് ഇന്ന് ഞമ്മൾ കൊണ്ടയ് കൊടുത്താ പത്ത്റുപ്പ്യകൊടുത്താല് അങ്ങാടി ലെത്തും.
ഉ ഇവിട അതില്ല സ്കൂൾക്ക് പോകാണെങ്കിലും ചെൽ - - ഇപ്പോ വണ്ടി ണ്ടാവും ചിലപ്പോവണ്ടി ണ്ടാവില്ല അപ്പ അങ്ങന നടക്കണ്ടേരും
അയ് ശരി
സ്കൂൾ പിന്നെ അങ്ങാടിയിലാണ് വീട് കൊറേ ഉള്ളോലോട്ട് പോയി
ആറോഡൊന്നും
വണ്ടി ഒന്നും കിട്ടാത്ത റോഡൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഉള്ളോരിയാണ് ഉള്ളരിയങ്ങനെ അറിയപ്പെടാത്തൊരു ഉള്ള്ക്ക് നിക്കാണ്
അസേ മലകളുണ്ടോ
ആ മലിം കാടും കുന്നും തോടും മലണ്ട് കാട്ണ്ട് കുന്ന്ണ്ട് വയലെണ്ട് തോടിണ്ട് കൊളെണ്ട് പോയ ഉണ്ട് എല്ലാംണ്ട് ഈ ഉള്ളുക്കണ് വന്നാ നല്ലതാണ് പക്ഷെ ഈ വണ്ടീന്റെ പ്രശ്നം മാത്രോള്ളു വെള്ളത്തിന് വെള്ളണ്ട് കിരണ്ടിന് കിരണ്ട ഉണ്ട് കിരണ്ടിന്ന് ചിലപ്പോ പോയാലന്ന് വരൂല ഇൻവേർട്ടറും ഇല്ലാത്തോണ്ട് ഇ തെങ്ങക്കെ അത് നല്ല രസാണ് നിലാവൊക്കെ ഉണ്ടായിരുന്നോണ്ട് നിലാവിനെ നോ,, തെങ്ങൾക്ക്
അടുത്ത മലെക്കൊക്കെ ഞങ്ങളിങ്ങനെ പോകും അവിടെങ്ങനെ കൊറച്ചേരം വൈനെരൊക്കെ കാ റ്റണ്ട് ഇരിക്കാനാണ്ട്
ഏ
ഇതും മലയാണ് റബ്ബർ തോട്ടല്ല നല്ല നെരന്ന മല
ആഹ് ശരി ഉം
അതിന്റെ അടുത്ത് തന്നെ തോടുണ്ട് ഉം തോടും കൊളൊക്കെ ഉണ്ട് അതിലിങ്ങനെ കൊലട്ടിരിക്കും കോറിയൊക്കെ കോറിന്റെക്കെ സ്ഥലാണ് കല്ലൊക്കെ ഇട്ടണം കരിങ്കല്ലൊക്കെ ഇട്ടണം ആഹ് അപ്പ അയിലും ഒണ്ടാവും വെള്ളം
അയ്സരി
തെനിക്കോററിന്റെ അടുത്ത് തന്നെ വീടു
ഉം
നല്ല രസാണ് വന്ന എല്ലാവരും ഇവിടെ നിക്കും വന്ന് പോ നിക്കാൻ വരുന്നോലൊക്കെ ഇവിടെങ് ഒരു ദിവസം നിന്ന്ട്ടേ പോകുള്ളൂ കാഴ്ചകളെ കണ്ടിട്ട് അത്രം കാണാണ്ടേ
ആഹ് സ
ടൂറ് വരുന്ന വേയന്തിവര ഉം വണ്ടിയൊക്കെ വിളിച്ചാണ്ട് അങ്ങനെ വന്നാണ്ട് പിന്നെ വണ്ടിയും കിട്ടൂലല്ലോ പോകാന് വന്ന ഒരു ദിവസം നിന്ന്ട്ടെ പോകുള്ളൂ ഫുടൊക്കെ കഴി ച്ച് ഞങ്ങളെല്ലാരും ഒരു ദിവസം ചോറൊക്കെകോണ്ട് ചോറും ചായയൊക്കെ കൊണ്ട് ഒരു ദിവസം മലൻ്റെ നെറു പോയിരുന്ന് നല്ലേസേയിനി അയിന്റെ അടുത്ത് ഒരീസം മഴ പെയ്തു എന്നിട്ട് ആകെ സീറ്റൊക്കെട്ടി അയിന്റുള്ള് തന്നെ കുത്തിർന്ന് ഞങ്ങൾ രാവിലെ പോയിട്ട് പിന്നെ രാത്രിേ പോയന്നെ രാവിലക്കൊക്കെ ഉച്ചയൊക്കെല്ല എല്ലാം കൊണ്ടാണ് പോയൊക്കെന്
അഹ് ശരി സുഖില്ല രസകര
നല്ല രസാ ടുർ പോണെമാതിരിയല്ലേ ടൂറോന്നും വേറെവ്‌ടുക്കും പോവണ്ട
ഉം
വയനാട്ടിലെ കുഊട്ടിലൊക്കെ കാണാൻ മതിന്നേ ഈ മ മഞ്ഞക്കാല ആയ ഫുള്ള് കോട മഞ്ഞിക്കാല
ഒരു റ്റുറ് പോയ അതേ മാതിക്കക്ക് ഉള്ളന്നെ
ഹലോ
അവുടെ അവുടെ എങ്ങനെയാ
ഇവടെ മലയാണ് പച്ച ഇത്ള്ളെ റബ്ബറും ബർഗോച്ചി തോട്ടവും അങ്ങനത്തെ സ്ഥലാണ് ഇബടെ
റബ്ബറിന്റെ ഇല കുറച്ച് കഴിഞ്ഞ കൊയയിലേ ആകെ അല
ആഹ ആകേലെയ്ക്കാരം അതോണ്ട് ഭയങ്കര ഇടങ്ങാറ അടിച്ച് കഴിഞ്ഞ ഞമ്മൾ അടിച്ച് കയിഞ്ഞ് തിരീല പോത്തിന് ഒന്നായി ച്ചടു കൊഴിഞ്ഞോടും പിന്നെ കാറ്റും മഴ ഇണ്ടാ നല്ല കാറ്റ്ണ്ടാവുമ്പോ നല്ല വർകിനോന്നും എവ്ട്ക്കും പോവണ്ടേ കേക്കണില്ല ആഹ അങ്ങനെ ആ അവിടെന്ന്ട്ക്കാ വല്യ പൊട്ടി ചാടി വലിയ വലിയ മരക്കങ്ങനെ വലിയ കൊമ്പൻ കരം പൊട്ടി ചാടും
ഉം ഉ ദസടല്ലേ
ആ അപ്പൊ അങ്ങനെടുത്ത്പോയ പേടിയാണ് അതിന്റെ അടുത്തൊക്കെ നിക്കാ
വരു റബ്ബർ പൊട്ട
വീടമക്ക് വരും അതിന് ഞ വീടുമക്ക് വരുന്ന കൊമ്പ് വെട്ടും അല്ലാത്ത വെ അതിനകത്ത് വലിയ മരൊക്കെ ഉം ഒടിച്ചിടും പിന്നെ വേറെ മരത്തുമ്മക്ക് പിടിച്ച് കെട്ടും കയറോണ്ടേ ആ പിന്നെ ഇങ്ങോട്ട് പൊട്ടൂല
അങ്ങനൊകുമ്പള് സുഖാണ്
ഉ സുഖണ് ഗദിയെടണ് പേടിയാണ് ആഹ്
അതിനെക്കട്ടല്ലേ മഹാഗണീം തേക്കക്ക അയ്ന്റെടുത്ത് ഇങ്ങന നിക്കണന്നത്
തേക്കൊക്കെ വെക്കലുണ്ട് പക്ഷെ എന്നാലും തേക്കിനന് വടി പേരില്ലല്ലോ
ആ
മാതിരി തേകിന്റെ വേരു അത് പൊട്ടി ഞാൻ ഇബിടെ ഒരൂസം തെക്കു കാത്ത് പോയോമ്മ വേറെള്ളെ വെട്ടാൻ പറ്റൂലല്ലോ ഓര് തോറ്റ് തരൂല ഓര് വെ വെട്ടി തരിയാണെങ്കിലാണ് നമുക്ക് പ്രശ്നത് ഞമ്മൾ തന്നെ വെട്ടിച്ചണ്ടേഓള് വെട്ടാനൊക്കെ പറയും വിട്ട് ഞമ്മക്ക് പിന്നെ ആ പൈസയും കൊ തു വെട്ടിച്ചണ്ടേ ചലപ്പോ പൈസ തരുും അല്ലെങ്കിൽ അപ്പൊ തരൂല്ല ഓലങ്ങനെയാണ്
അത്രക്കെറിടുണ്
അപ്പ കരിതിയതാണ് പക്ഷെ ഞമ്മള് അയൽവക്കക്കാരാകുമ്പൊ പിന്നെ നമ്മള് വെക്കൂല്ല
കച്ചറക്ക്ക്കാൻ പറ്റുലല്ലോ നിക്കണോലൊക്കെണ്ട് കച്ചറ കൂടിയാണ്ട് അഒക്കെ ഒന്ന് വെ ട്ടിണ്ട് ഞങ്ങളവിടുത്തെ കുറച്ച് മുന്നേ ഇതിന്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു മരങ്ങള് കുറേഉണ്ട്ഓരു വെട്ടാ പറ വെട്ട വെട്ടീല നട്ട് കേസൊക്കെ കൊടുത്ത് ന്നട്ട് പോലീസ്മാരൊക്കെ വന്നാട്ട് വെട്ടിയേക്ക അങ്ങനാണെ അതൊരു
പഞ്ചായത്ത് ആ പഞ്ചായത്ത് പരാതിടത്തു തോല വെട്ടുന്നപറഞ്ഞു പക്ഷെ ഞ മാന കെട്ടിട്ടില്ല നി ഇതേമാതിരിക്ക് പോകവാണെങ്കി മെനക്കെടേണ്ടി വരും
പ്പത്തായിക്ക്ണ് ണ്ട് ആകെ മരങ്ങളൊക്കെ ആ വീടിന്റെ മേലെക്കൂടെ പൊട്ടിച്ചാടിയിട്ടും മൈറ്റമ്മൾ പറഞ്ഞ കേൾക്കണില്ല
ഉം
കറേ വെട്ടാനൊക്കെ വന്ന് കേക്കണ്ടെ ലാസ്റ്റ് പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ മെറ്റൾ പാവങ്ങളാണ് ചെറിയ ഓരോട്മ്പരാ മെറ്റലാണ് ഭയങ്കര ആവശ്യക്കാരെ ഓലരു റൂമിന്റെ എത്ര ഇണ്ടാവലോ ഓലോ വീട് അത്ര കല മതിലിന തന്നെആയി ഇരുപത് ലക്ഷം ഒക്കെ ആയിരുന്നു മതില് കെട്ടാൻ തന്നെ
ആഹ്
അത്ര ഒരു പയസ അപ്പ അങ്ങനെയൊക്കാണെങ്കി ഓല്ക്ക് പൈസ കൊടുത്തൂടെ
ആഹ്
ന്നട്ട് വീട് വർപ്പും വീടാക്കി കൊടുത്തലും മതി ഇതാ വീടിന്റെ എത്രെ ദൂര, തരുപോലെ റബ്ബർ തോട്ടം പക്ഷെ ഈ പെരക്കാരെ എടുത്തുണ് ഓൽക്ക് ഒന്നും ചെയ്യാൻ കയില്ല പാവങ്ങളുആണ് ഒലെപ്പേണെങ്കെ മരിച്ചും ചെയ്ത്ക്ക്ണ് ആരുമില്ല
അത് ശരി. ആഹ് അഹ്‌
പ്പങ്ങനെ ആവുമ്പോ
അപ്പൊ നാട്ടിലുള്ളോരൊന്നും